പൈസ
കേക്കാവോടാ
ആഹ് കേക്കാം
കേക്കുന്നുണ്ട് എന്തുണ്ട് വിശേഷ ഒക്കെ
ഇങ്ങക്ക് നൂ ഇങ്ങക്ക് സുഖാണോ
ആഹ് സുഖവായിട്ടിരിക്കുന്നു അൽഹംദുലില്ല സുഖയിട്ടിരിക്കുന്നു അവിടെ എന്തുണ്ട്
എല്ലാരും കെടക്കാനൊക്കേ തൊടങ്ങി എല്ലാരും കെടന്നു കുട്ടിനെ ഒറക്കി ഇപ്പ ഇങ്ങനെ ഫോണി നോക്കിക്കൊണ്ടിരിക്ക
പ്പൊ ഒന്ന് വിളിക്കാം ഒന്ന് കാര്യം പറയാം ഒത്തിരി ദിവസം ആയില്ലേ വിളിച്ചിട്ടല്ലേ
ആഹ്
പറഞ്ഞൊ ഞാനും കെടന്നില്ല മോളൊറങ്ങി പിന്നെ ഞാ ഈ പറഞ്ഞതുപോലെ തന്നെ ഫോണിലൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ ഇരുന്നു ഒന്ന് വിളിക്കാന്ന് കരുതി
പിന്ന ഒറങ്ങാനൊക്കെ എത്ര സമയാവും
എന്നും നേരത്തെ കെടക്കുന്നേ ഇന്നിപ്പോ ഇക്ക വന്നില്ല ഇപ്പ പന്ത്രണ്ട് മണിയാമ്പോ വരത്തേ ഒള്ളൂ ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ആരുന്നുട്ടോ നാലിന് നാല് പന്ത്രണ്ടാരുന്നു അപ്പൊ ഇപ്പ എറങ്ങത്തേ ഒള്ളൂ പന്ത്രണ്ട് മണിക്യയ്
ആഹ്
അതൊണ്ട് ഇങ്ങനെ നോക്കിരിക്കാം അപ്പൊ വന്ന് കഴിഞ്ഞിട്ടേ കെടക്കു അല്ലെങ്കി പിന്നെ ഒറങ്ങിപ്പോയാലേ അത് പാടാ ഒറങ്ങി കഴിഞ്ഞാ പിന്നെ അത്ക്ഷീണ അല്ലേ ഞമ്മപ്പം വന്ന് കഴിഞ്ഞിട്ടാവുബം പിന്നങ്ങ് കെടക്കുമ്പം
ഇപ്പച്ചിപ്പോ എട എടക് എടക് എണീറ്റ് നടന്നതേ ഒള്ള എനിക്ക് വേഗം ഒറങ്ങണം വേഗം ഒറങ്ങണം ഇല്ലെങ്കി ഓൻ എടെക്കടക്ക് ഇങ്ങനെ എണീക്ക്ന്ന ആളാ
ആഹ് അതെ
എല്ലാരും ഒന്ന് എത്തി നോക്കിട്ട് വേഗം അങ്ങ് കെടന്നൊറങ്ങും എല്ലാരുംണ്ടോ എല്ലാരുംണ്ടോ നോക്കീട്ട് ചെറിയ്യ മോനാ ഒന്നര വയസ്സാ
ആഹ് ഹാ ഹ ഇത്രയൊള്ളൂ ആഹ് ഒറങ്ങിയപ്പോ
ആഹ് ഇപ്പൊറങ്ങി
ഒറങ്ങേനേരത്ത് ഇഞ് ഞ് കെടന്ന് ഒറങ്ങണം
ആഹ്
ഇല്ലെങ്കിൽ അര മണിക്കൂർ കഴിയുമ്പോ ആളെണീച്ച് നോക്കും മ്മച്ചി അവടെ കെടപ്പുണ്ടോ
ആഹ് അതെ അപ്പറത്തെ മുറീലൊക്കെ പോയി നോക്കും എണീറ്റ് പോയിട്ട് ആരെങ്കിലും ഉണ്ടോ എല്ലാരും ഉണ്ടോ ആരെലും എന്നെ ഇട്ട് പോയിട്ടുണ്ടോ ന്നൊക്കെ നോക്കാ വേണ്ടി
പിന്നെ കുഞ്ഞിന് അറിയേണ്ടേ എല്ലാരും അവടെ ഉണ്ടോ
ഞാ ഒറങ്ങികെടക്ക്ന്ന നേരത്തിന് എവിടെങ്കിലും
എല്ലാരും എന്താ വാതിലടച്ച് കെടക്കുന്നേ
ഹ ഹ ഉം ഭക്ഷണഒക്കകഴിച്ചൊ
വിരുന്നാരൊക്കെ ഇണ്ടാരുന്നു അവർക്കൊക്കെ ഫുഡ് കൊടുത്ത് എല്ലാരും കെടന്നു
ഉം ആരോ
വിരുന്നാരൊക്കെ ഉണ്ടായിരു.
ആ അതെ ആ ആരാന്ന് ചോയ്ച്യ
ആഹാ അനിയത്തിയുടെ ഭർത്താവ്.
ആ അതല്ലേ ആ ആ
ഉം
എല്ലാരും ഉറക്ക ആയിക്കണ നല്ല തണുപ്പല്ലേ മഴയ ഉണ്ടായിരു
നല്ല മഴയ ഇപ്പോഴും ഉണ്ട് ക കറണ്ട് പോുന്നുണ്ടോ കറണ്ട് പോയാൽ പെട്ടു
ആഹ് ഇവിടെ കറന്റോന്നും പോയിട്ടില്ല എടാ മഴ ഇവിടെ മഴയൊന്നും പെയ്യുന്നില്ല കേട്ടോ
സംഭവം മഴയാ
ഇവിടെ ഇന്ന് മഴയൊന്നും പെയ്തില്ല രാവിലെ വെളുപ്പിന ഒരു അഞ്ചര ആറ് മണിക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂൾ ടൈമ് ഒക്കെ ആയപ്പോ അങ്ങ് മാറി പിന്നെ നല്ല വെയിലായിരുന്നു.
ഉം നിങ്ങക്ക് യാത്രയൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടാണോ?
ആഹ് അതെ അതെ ഇഷ്ടൊക്കെയാ പക്ഷെ നടക്കത്തില്ലെന്നേ ള്ളു പക്ഷെ നടക്കത്തില്ലന്നോള്ളു. മോക്ക് ഏറ്റവും ഇഷ്ടം ബീച്ചിൽ പോവാനാ അപ്പൊ അങ്ങനെ കടല് കാണാനാണ് ഇഷ്ടം.
ഉം
പക്ഷെ നമ്മുടെ നമുക്ക് അങ്ങനെ ആഗ്രഹിച്ചാല് അങ്ങ് ഒരുപാട് നടക്കത്തില്ലല്ലോ? പോക്കന്നും നടക്കത്തില്ല ഒന്നാമത്തെ കാര്യം ഇക്കടെ ജോലി. അതിന് തന്നെ ലീവ് ഞായറഴ്ച മാത്രേ ഉണ്ടാവുള്ളൂ.
പോവ മക്കളൊക്കെ കൂട്ടീട്ട്.
ആ പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ മടിക്കും. പോവത്തില്ല ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കും.
പ്പല്ലേ മക്കളും കുട്ടി അങ്ങ് പോകണം ഇപ്പ ഞാൻ പോക പറഞ്ഞങ് പോയേക.
കൊച്ചാളല്ലയോ ആറ് കൊ കുഞ്ഞല്ലേ ആറു വയസ്സയോള് അവള് പറയും മ്മച്ചി ഞാനൻെച്ച കൂടെ ആവട്ടെ നമ്മക്ക് രണ്ടോർക്കും അങ്ങ് പോവാ ഞാൻ കൊണ്ടോവമ്മച്ചിയെ. വാപ്പി വന്നില്ലെങ്കി വേണ്ട നമ്മുക്ക് പോവാ ഞാൻ കൊണ്ടു പോവാ.
ഞങ്ങ ഇവിടെ ഉമ്മച്ചീനോട് ഞാനൻ അങ്ങനെ പറയാല് ഇമ്മാ ഉമ്മച്ചി. മ്മച്ചി വാപ്പീടെ കൂടെ വരാന നിക്കണേ വരുകവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാ വാ
ഒരുമിച്ച് പിന്നെ പൂവും കേട്ടോ കൊച്ചുമമായക്കായി. കൊച്ചു ആ കുഞ്ഞുമായയും കൊച്ചാട്ടം ആ കുഞ്ഞുമായും കൊച്ചാട്ടം ഇപ്പം കൂടുതലും ഞാനും മോളും അങ്ങനെ ഇക്കാക്ക് പറഞ്ഞ പോലെ ലീവ് കിട്ടത്തില്ല. അപ്പൊ എവിടെെങ്കിലുംപോന്നാ ഞാ കുഞ്ഞുമ്മയും ഞങ്ങൾങ്ങന പോന്നേ. ഞ എവിടെ പോയാലും ഞങ്ങളെയും വിളിക്കും എവിടെ പോയാലും ഞങ്ങളെയും വിളിക്കും കൊണ്ട പോവും. ഇപ്പൊ പള്ളിയിയില് തന്നെ നാഗൂര് പോയി ഈ ഇടക്ക്. ആഹ് അപ്പം എല്ലാരും കൂടെ തന്നെ വീട്ടീന്ന് എല്ലാരും അങ്ങനൊക്ക അങ്ങ് പോയി ഇക്ക വന്നില്ല ലീവ് ഇല്ലാത്തോണ്ട് ന്നാ സ്കൂള് തൊറക്കുന്നേ മ്പം ഒന്നുകടൊക്കെ പോണംന്ന് കരുതിയിരുന്ന് നടന്നില്ല ഇക്ക ഇവിടെ കമ്പനിയില് സറാമിസിന്റെ സെറാമിക്കില്ലേ മറ്റേ ആഹ് ആഹ് അതിന്റെ ക മ്പനിയില് ആവ് ഇനിപ്പം ഇഞ്ഞ്പ്പോ ഓണം ആവണം ആഹ് അതെ ഇവ് ഇവിടെത്തന്നെ ഇഞ്ഞ്പ്പോ ഓണം ആയെങ്കിലേ അന്നേരം ഇക്കാക്കും ഒരഞ്ചൂസൊ ക്കെ ലീവ്ട്ടും ആ സമയത്ത് നടക്കത്തു അവർക്ക്
അയിന്റെ ലീവും കൂടെ ഉണ്ടല്ലോ
ഇവർക്ക് ഓണത്തിനേ കിട്ടത്തൊള്ളൂ
റബീഹ് ദിനന്റെ അവധിയും ഓണത്തിന്റെ അവധിയൊക്കെ ഏകദേശം ഒരുമിച്ചല്ലേ വര്ന്നേ
ഈ പ്രാവശ്യോ
ആഹ് ഇപ്രാവശ്യം അങ്ങനെയൊക്കെ വരുന്നുണ്ടോന്ന് പറയുന്ന കേട്ടു നോക്കിയോക്കണം ഒന്നും കൂടി
സത്യത്തി ഈ പ്രാവശ്യം ഓണം ഏത് മാസവാന്ന് പോലും അറിയാൻ വയ്യ
ഓണോ ഓണോ റബിഉൽ അവ്വൽ ഏകദേശം ഒരീസ വര്ന്നത്
അതേലെ ഇക്ക കൂടെ കൂടെ വന്ന് കലണ്ടർ ഒക്കെ പൊക്കി നോക്കുന്നെ കാണ
ആഹ് അപ്പഴാ ഇത് അറിയുന്നത് ലേ
എടക്കിടക്ക് വന്ന് നോക്കുന്നാ ഞാനൊന്ന് ചോയ്ക്കും എന്താ ഈ നോക്കുന്നേ ഓണോന്നും കാണാൻ പോലുല്ല ആഗസ്റ്റ് ആഗസ്റ്റിലാ സെപ് റ്റംബർലാണോ എന്തോ ഒന്നും കാണുന്നില്ലട്ടോ പിന്നെ വേറെന്താടാ വിശേഷൊക്കെ
പ്പൊ ഇപ്പെ ഇനി എത്ര മണിക്ക് ഒറങ്ങും
ഇവിടെ ഉണ്ടെങ്കി ഞങ്ങള് എന്നും ഞാ ഞാനും മോളും നേരത്തേ കെടക്കും ഓഹ് ഒൻപത് മണിയൊ ട്ടര ആവുമ്പോഴത്തേന് ഒറങ്ങും മോള് അത് തന്നെ ഒക്കെ പറയുന്നത് അവള് ലൈറ്റാന്ന പറയുന്നെ ഒമ്പത് മണിക്കൊക്കെ ആ നമക്കെന്നെ ഇത് ആ തിരുവോണത്തിന്റെ തലേന്ന നബിദിനം
ആഹ്
ഉം ഇരു ഇരുപത്തഞ്ചാതി നബിദിനം ഉ ഉത്രാടം ആഹ് ഉത്രാടം ഉത്രാടത്തിന്റെ അന്ന്
ഉം
ഉത്രാടത്തിൻ്റന്ന് നബിദിനം
അത്യാവശ്യം രീതികൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്ന ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ നോക്കുന്ന എടക്ക് എന്റെ ഉസ്താദാണ് ഹസ്ബൻഡ്
പക്ഷെ അങ്ങനെ ഒരു കാ പക്ഷെ ഒരു കാര്യണ്ട്
ആഹ്
ആഹ് അ അപ്പൊ നമുക്ക് നഷ്ടാണ് അവർക്കും എന്താന്നറിയോ ഇക്കായക്കൊക്കെ രണ്ട് ഈ ഒരു ലീവ് അല്ലാതെ കിട്ടണ്ടതല്ലേ ഒരുമിച്ച ആവുമ്പോഴത്തേനെ ഓണത്തിന്റെ ഇതിന്റെയും കൂടെ ഒരുമിച്ചായപ്പോ ആഹ് ഉത്രാടത്തിന്റെ അതുകൊണ്ട് കിട്ടും അതുകൊണ്ട് കൊഴപ്പല്ല തിരുവോണം മുതലാന്നല്ലേ ഇവർക്ക് ലീവ് വരുന്നത് ഉം ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴത്തേന് അല്ലാതാണെങ്കി ഒമ്പത് മണിയൊക്കെ ആകുമ്പള് കിടക്കും അത് തന്നെ ലെയ് ലേറ്റാവും ന്ന് പറഞ് വഴക്ക് പറയും കാരണം രാവിലെ എഴുന്നേൽക്കുന്നെഅല്ലേ താമസ് ച്ചേ എണീക്കത്തൊള്ളൂ ഒമ്പത് മണിക്കൊക്കെ കെട്ന്ന ഏഴേ മു ക്കാല് ഏഴ് നാല്പ്പത് അത് ആ സ്കൂള് ത്തിരി അടുത്ത ന്നലും എട്ടമ്പതാകുമ്പോ വണ്ടി വരും.
ഉം
വൺ ആ വൺ ഓട്ടോ വരും.
ആഹ്
ഒൻ എട്ടമ്പത്തഞ്ച് എട്ടമ്പത് എട്ടമ്പത്തഞ്ച് ആകുമ്പഴത്ത്ന് ഓട്ടോ വരും. പിന്നെ ഇവള് ഇങ്ങനെ. എണീച്ച് വന്ന് ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്ന് അത് നുള്ളി പെറുക്കി ഇത് നുള്ളി പെറുക്കി അങ്ങനെ നിക്കും. പെട്ടന്ന് പെട്ടെന്ന് നിക് നിക്കത്തില്ല പിന്നെ അതിന് വഴക്കാണ് ഈ വണ്ടി വരുന്നതിനു മുമ്പൊ ഒരുക്കി റോഡി ഇറക്കണ്ടേ.
ഹ് കേട്ട്ല്ല.
കഴിച്ചിട്ട് തന്നെ പോന്നെ.
കഴിച്ചിട്ടോ കഴിക് കഴി ക കഴി കഴിക്കത്തില്ലെടാ. ആ ധൃതി പിടിച്ചിട്ട് ഓടും കഴിക്കത്തില്ല.
ഉം
രാവിലെ പ്രത്യേകിച്ചും രാവിലെ എട്ടര ഒക്കെ ആമ്പോ വിശക്കത്തില്ലല്ലോ.
ആഹ്
കഴിക്കത്തില്ല.
ഒക്കെ പോവുമ്പോ നല്ല വെശപ്പായ്രിക്കത്തില്ലേ
ക്ക്യന്ന ദിവസ ആയാൽ തന്നെ ഒമ്പതര പത്ത് മണി ആവണം കഴിക്കണങ്കി അ അപ്പം അത് തന്നെ ആന്നല്ലൊ സ്ഥിരം അന്ന് ഏട്ടരക്ക് ഒന്നും കഴിക്കത്തില്ല പിന്നെ ചെല ദിവസങ്ങളിൽ ഞാൻ കൊടുത്തു വിടും അത് അന്നേരം ഇപ്പ പ്പ പറയും തന്ന് വിടണ്ടാന്ന് പറയും ത ഇത് തന്ന് ആ സ്നാക്സ് ഞാൻ ചെൽപ്പം സ്നേ സ്നേക് സ്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശ എന്തെങ്കിലും ആൺച്ചാ അതും കൊട്ത്ത് വിടും അന്നേരം പറയും വേണ്ട തന്നു വിടണ്ട അത് കഴിച്ചാ പിന്നെ ഉച്ചക്ക് ചോറ് കഴിക്കാൻ പറ്റത്തില്ലന്ന് പറയും. വിശക്കത്തില്ല, ആ അതുകൊണ്ട് വേണ്ട. ഉച്ചക്ക് ചോറ് കഴിച്ചണം, അപ്പൊ പിന്നെ സ്നാക്സിന് വേറെ എന്തെങ്കിലുമൊക്കെ ബിസ്ക്കറ്റാ, അച്ചപ്പ അങ്ങനെന്തെങ്കിലുമൊക്കെണ്ടെങ്കി അങ്ങനെ ബേക്കറി ഐറ്റംസ് അങ്ങന ഓരോ ദിവസം എന്തെിലും കൊടുക്കും. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ചെല ദിവസം ഫ്രൂട്ട്സ് വെച്ചു കൊടുത്ത് വിടും. ക്ക കൊടുക്കും സ്നാക്സ്ന്
ഉം ആയിട്ടില്ല, എനിക്ക് ഒരാളെ ഉള്ളു അതുകൊണ്ട് ഇതിനെ കുറച്ച് ഇപ്പോഴൊന്നും വല്യ തില്ല. ഉം ഹും
ആ കൊച്ചാള് ആ ഒരാളെ ഒള്ള് ല്ലേ. ആ ആ ആ ആ അത് ഇച്ചിരിക്കൂടെ ആയിക്കോട്ടെ അന്നേരം പഠിക്കും. എല്ലാം ഇങ്ങനെ അല്ലേ ഞാന് ആദ്യയിട്ട് മോളെ എൽ കെ ജി കൊണ്ടാക്കുമ്പോ അവര് പറയും. സ്നാക്സിന് എന്തെങ്കിലും കൊടുത്ത് വിടണം അപ്പൊ ബിസ്ക് അങ്ങനൊക്കെണല്ലോ മ്മള് ഉദ്ദേശിക്ക്ണത് സ്നാക്സ് എന്ന് പറയുമ്പോം.. അങ്ങനെക്കെ ആണല്ലോ. അപ്പൊ പിന്നെ ഞാൻ ചോയ്ച്ച് ഒന്നും കഴിക്കുന്നില്ല. ഞാൻ പർഞ്ഞു ടീച്ചർ ഇതോലെ രാവിലെ വരുമ്പോം കുഞ്ഞൊന്നും കഴിക്കാതെ വരുന്നു. അപ്പൊ എന്താണ് അതിങ്ങ് കൊടുത്തു വിട്ടോ ഞങ്ങള് കൊടുത്തോളാ അപ്പൊ ഞ്ഞം അപ്പോം ദോശയാണ്. ആ കൊടുത്തു വിട്ടോ സ്നാക്സിന് അതിന് പകരം ഇത് കൊടുത്ത് പിന്നെ ഒരു സമാധാനം. ഏ അന്നേരം അവര് കഴിപ്പിച്ചോളൂ അല്ലോ.
ആഹ് ആ
ആഹ് അതുപോലെ നമ്മള്. എല്ലാ കാര്യങ്ങളും അതുപോലെ എന്തെങ്കിലും വാങ്ങുന്നതായാലും ആദ്യം നമുക്ക് ഇതൊന്നും അറിയത്തില്ല. അപ്പൊ ചോദിക്കും ടീച്ചറെ ഇന്നതാണാ ഇന്നതാണോ. അപ്പൊ പറയും ഇന്നതുപോലെ ചെയ്താ മതി. ഒരു വട്ടംആയി കഴിയുമ്പോ പിന്നങ്ങ് മനസ്സിലാവും.
ഇപ്പം എത്രാം ക്ലാസിലാ പടിക്കുന്ന.
ഇവളിപ്പ ഒന്നില്. ഒന്നാം ക്ലാസ്സില് പള്ളില് യു കെ ജി ല് ഈ വർഷ ചേർത്തത്
ആഹ് ആഹ് ആഹ്
ഒരെ എലി വന്നിരിക്ക നീ അവിടെ ഇരിക്കത്തേള്ളൂ ഞാനിവിടെന്ന് മാറത്തില്ല അകത്ത് കെറാൻ വേണ്ടിട്ട് സൈഡി കൂടെ വന്നിട്ട് വെന്റിലേഷനി വന്ന് ഇരിക്കുവാട്ടോ ഇവിടെ ആളിരിക്കുന്ന ലൈറ്റ് വെട്ടൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുവ പോവാതെ ഞ അവിടെ തന്നെ ഇരിക്കത്തുള്ളുത്
ഉം
ഉം ഉം എന്ന ശെരി കെടന്ന് ഒറങ്ങിക്കോ നാളെ വിളിക്കാം കേട്ടോ ഉം ശരി ശരിയ ആഹ്